ഹലോ
ഹലോ
എവിടെ കുട്ടി
എവിടേണ്ട്
ഉം ഫുഡ് ഒക്കെ കഴിച്ചോ
ഫുഡ്ല്ലേ നമുക്കിന്ന് മുഹറത്തിന്റെ ഒരു ചെറിയ നോ
ആ ഓക്കെ ഓക്കേ ഓക്കെ നോമ്പ ആരിക്കുംല്ലേ എനിക്കും നോമ്പാണ് സത്യം സത്യം ശരിയാ
നമ്മുക്ക് അത്‌ അത്തായത്തിന് കഴിച്ചതാണ് അത്തായത്തിന് നമ്മ ചോറും മെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും
അല്ല രാത്രി എന്താ സ്പെഷ്യലി മറ്റും നോമ്പോക്കെ ആയിട്ട്
ആ നമക്ക് ഇപ്പൊ ഒന്നും അറിയില്ല അവിടെ ഉമ്മ എന്താ റെഡിയ ആക്കിങ്ങോണ്ട് നിക്ക്ണ്ട് ഏ ഉ
ഉം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കാലത്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫുഡ് ഇപ്പോ മെയിനായിട്ട് ീൊണ്ടരിക്കുന്ന ആൾക്കാല്ല കാരണം എല്ലാരും വെററ്റി വെറൈറ്റി ഫുഡ് കഴിക്കാൻ ആഗ്രിക്ണ പോലെ
അതെ അതെ അതെ പക്ഷെ അധികം ഹോട്ടൽ ഫുഡ ആണ് ഹോട്ടൽ ഫുഡ്ാണ്പ്പ ഇതെല്ലാ ആൾക്കാരെയും യൂസ് ചെയ്യ്ണത്
ആഹ് സത്യം സത്യം
അഎന്തച്ചാല് ഞമ്മളിപ്പോ ഒരു പരിപാടി ണ്ടാഉമ്പളൊക്കെ അതൊക്കെ അമ്മള് ആദ്യം മ്മള് വീട്ടില് ആഹ് ഈ ഫുഡ് വെക്കണ ടീം വന്ന്ട്ട് ബെടുന്ന് നമുക്ക് വെക്കായിരുന്നു. പ്പ അത് അതിനൊന്നും സയംല്ലാത്തയ് ത്തോണ്ട് കേറ്ററിങ്ങാരെ ഏൽപ്പിക്കാണ് ഫുള്ള് എല്ലാ പരിപാടി ആദ്യൊക്കെ യാം പഞാരി കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ പൊവടെ മറ്റേ ആറു റും കാര്യങ്ങളൊക്കെ ണ്ടോ നിക്കുന്നു പിന്നെ അയ്ന്റെ ബോട്ട്യോക്കെട് മക്ക് ആന്ന് അന്നന്നെ ഉഡൊക്കെ ഉണ്ടാക്കി നയിച്ചോ പളും ബോട്ടിം കാര്യങ്ങളൊക്കെ ണ്ടാകും ഏഹ് അന്നത്തെ അറവ് കയ്ൻട്ട്. അത് കയ്ഞ് ബിറ്റ്യേസാ ബിരിയാണ്യോകെ ക്കാനൊക്കെല്ലേര് ദേയ്ഞ് യമ്മ പക്ഷെ ഇപ്പത്തെ അങ്ങനെല്ല കാറ്ററിംഗരെ ഏല്പ്പിച്ചിട്ട് അവര് ഫുള്ള് എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. ഒരു ല്യാൻ പെ പിന്നെ എന്താച്ചാല് പ്പ ആഹ് അ അധികം വീട്ടിലൊന്നും കല്യാണം ഇല്ല പ്പ എല്ലാവർക്കും അധികും പ് ഈ ഓഡിറ്റോറിയത്തിലാണ് പധികം ആഹ് സൗകര്യങ്ങളില്ലാത്തയ് നോണ്ട്
പ ഈ പണ്ടത്തെ പേസൊക്കെ നോക്കുമ്പോ പണ്ടുള്ള ആൾക്കാര് റി പണ്ടത്തെ നമ്മളെ ഈ കല്യാണത്തിനൊക്കെ നമ്മ നമ്മ നാട്ട്ത്തെ ചെക്കൻമാ ്അവര് എല്ലാരും പാടെ കൂടീട്ടാണ് ഫുഡ് വെളമ്പ്ണേലം തായാലു പിന്നെ ഫുഡ് ഉണ്ടാക്കണ്ടതായാല് നമ്മള എല്ലാരും പാടെ തലേ ദിവസ് നമ്മുടെ ഈ വീട്ട്ത്തെ അയൽവാസി തത്താരൊക്കെ വന്നിട്ട് ഈ ക് വേ പച്ചക്കറി ഉള്ളിയോക്കെ നറുക്കുണോക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ഒരു ഫൊ ഫുഡ് ണ്ടാക്കുന്ന ഒരാളെ കൊണ്ടൊന്ന് ഫുഡ്ണ്ടാക്കാത പതിവ്. ആഹ് ഫുഡ് ഉണ്ടാക്കാണ് പിന്നെ ഞ് മെയിൻ ആയിട്ട് ഒരു ഫുഡ് ഉണ്ടാവത്തുള്ളൂ മെയിനായിട്ട് ഒരു ബിരിയാണിയാല് ചിക്ക ബിരിണി അല്ലെ ബീഫ്‌ ബിരിയാണിയോ ല്ലെ നെയ്ച്ചോറും ചിക്കൻകുറുമെക്കെണ്ടാവാറുള്ളു. പക്ഷെ ഈ കാലത്ത് അപേക്ഷ്ച് നോകുമ്പോ ഫുഡ്ന് വല്യ ഭയങ്ക വ്യത്യാസം വന്നു. ഇപ്പൊ ഒരു സൈഡില് ബിരിയാണി ണ്ടെങ്കി ഒരു സൈഡില് മന്തി ആയിരിക്കും. അല്ലെ കപ്സ ആയിരിക്കും അല്ലെ ഫ്രൈഡ് റൈസ് ആയിരിക്കും. പിന്നെ അത് മാത്രം പോര ചിക്കൻ ചില്ലി ണ്ടാവുമ്പം ബേസ്റ്റാ വേറെ ചിക്കൻ ബീഫ് ചില്ലി ണ്ടാവും കുറുമ ണ്ടാവും കാരണം ഇപ്പം നല്ല ഫുഡിന്റെ കാര്യത്തി കാരണം വളരെ മാറ്റങ്ങള് വന്നോണ്ടിരിക്ക കാരണം ഒരിക്കലും നെഗറ്റീവായിട്ടില്ല പറയാൻ കാരണം ഈ പ ഫുഡ് പറിമ്പം നമക്ക് ഏറ്റവും വെല്ല്യാ സ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു സംഭവാണ് മെയിനായിട്ട് പർഞ്ഞാല് ഞമ്മളെ പോലുള്ള അമ്മളെ ഫ്രണ്ട്സായിക്കോ
ആഹ് നമ്മളിപ്പോ ഫ്രണ്ട്സാവുമ്പ തന്നെ അപ്പ അമ്മള് മന്തി കഴിക്കാനൊക്കെ പോവുമ്പോ നമ്മക്കൊരു ഒരെൻജോയ്മെൻ്റാണ്. എല്ലാരും കൂടിയിട്ട് അമ്മള് നല്ല ഹോട്ടല് ലൊക്കെ പോയിട്ട് അമ്മള് കഴിക്കുമ്പോളൊക്കെ നമ്മക്കത്
പിന്നെ ബെല് ആ തെ മെയിനായിട്ട് പിന്നെ നോക്കുമ്പോ അമ്മള് ഈ ഒന്നും ഇപ്പൊരു ഹോട്ടില്‌ല് കഴിച്ചുന്നുണ്ടെങ്കി നമുക്കട്ത്തീസം നോക്കുമ്പം നമക്ക് ഞ് അട്ത്തെ ടേസ്റ്റ്ള്ളെ ഫുഡ് ള്ളെ ഹോട്ടലേതാ
അതെ യതെ യതെ യതെ യതെ അത്പ്പ നമ്മള് ഈ ഓൺലൈൻ മീഡിയസ് ണ്ടായ കൊണ്ടേ ഓൺലൈല് അമ്മളെ ഓരോ ന്നോരോ സ്പോട്ട് കാണുമ്പോ നമക്കട്ത്തത് ങ്ങനെ ചെയ്യാല്ലെ
സത്യായിട്ടും നിയിപ്പോ മന്ത്യാണെങ്കി പോലും അമ്മള് വെറൈറ്റി തിന്നീന്യാൾക്കാര ഇപ്പൊ ഈ ഇവടെ മന്ത്യാണങ്കി പിന്നെ അട്ത്തെ ഹോട്ടല് മന്ത്യാണ് ഈ പോലും നമ്മളട്ത്തെ മന്തിൻ്റെ ടേസ്റ്റ് ന്ന്ന്നറിന്നെ പിന്നെ അവടെ പ്പൊര് ചിക്കന്ണ്ടെപൊര് ചിക്കനും വെറൈറ്റി വെറ്റൈറ്റി ണ്ട് കാരണം ഇന്ന് പ്പൊ തറയ് ക്കോട്ടെ അൽഫാം പെരി പെര്യയ്ക്കോട്ടെ ഹണ്യയ്ക്കോട്ടെ ഇനി ചില്ലി ചില്ല്യ യ്ക്കോട്ടെ എന്തായാലും ഈ ഏഹ് ഓരോ സ്ഥല്ത്ത് ഓരോ വെറൈറ്റി അൽഫാമായിരിക്കും പിന്നെ മെയ്നായിട്ട് ഓരോ ഭാഗത്ത് ഓരോ ടേസ്റ്റായതൊണ്ട് നമ്മളെല്ലാരും നമ്മള് പൊ നമ്മള് എന്റെ നാട്ടിതന്നെ ഫ്രണ്ട്സയി ക്കു പൈസയ്ക്കോട്ടെ എല്ലാരു ങ്ങള എല്ലാവരും റസ്റ്റോറൻ്റ് മെയ്നായിട്ട് ഇത് കവറൈത്ട്ട്ണ്ട് കാരണം ടേസ്റ്റ് എവടായിരിക്കും നല്ലത്
അതെ യതെ പ്പ ഞാനെന്നെ ഒരുപാട് സ്ഥല്ത്ത് ഒരുപാട് സ്ഥല്ത്ത് ബിരിയാണി കഴിച്ചിണ്ടെന്നാ അത് പല എഹ് എഹ് പല സ്ഥല് ത്തൂടിം പല പ്പ കണ്ണൂർ ആ സ്ഥലം എവ്ടെക്കെള്ളെ അമ്മക്ക് തലശ്ശേരി ബിരിയാണി ഏതാ നല്ലെ വെറൈറ്റി വേറൊരു തരം ബിരിയാണ്യാണ് പ്പ നമ്മൾ ഈ മലബാറേര്യേക്ക് വെരുമ്പോ കല്യാണ ബിരിയാണിക്കെ പറയുമ്പോ അത് വേറൊരു തരാ അതുപോലെ തന്നെ പാലക്കാട്ന്ന് ഞാൻ കഴിച്ചിട്ട്ണ്ട് എൻ എം ആർ ബിരിയാണിയൊക്കെ ആ ടൈപ്പ് പറഞ്ഞമാതിരി വേറൊരു തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയൊക്കെയാണ് അവിടെയിള്ളത് ഏ പലോടത്തും പല സ്റ്റെയിലിലാണ് ഈ ബിരിയാണിയും കാര്യങ്ങൾ വരണത് അപ്പ ഞാൻ ഈയെടെ ഈ അടുത്തായി ട്ട് ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടാർന്നു അവിടെ ഈപറഞ്ഞ മാതിരി നമുക്ക് ഏ തേങ്ങാ പത്തലും കാര്യങ്ങളൊക്കെ നല്ല അം അ അതൊരു നല്ല ടേസ്റ്റിന്റെ ഫുഡ് കാരണം നമുക്ക് തന്നെ എത്രേ കഴിച്ചിരു ഇടുക്കാൻ അങ്ങനെ തോന്നും ബീഫും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നമ്മുക്ക് ഇങ്ങനെ കഴിച്ചു കൊണ്ടെരിക്കും ഏ അതൊക്കെ ഇപ്പോ ഫുഡിന് നല്ല മാറ്റങ്ങൾ പിന്നുണ്ട്
മ് സത്യം സത്യം ഇപ്പ ഞാനൊക്കെ തന്നെ മെയിനായിട്ട് ഈ ഉച്ചക്കടെ ഉച്ചക്കടെ ടൈമിലക്കെ ഞാൻ മെയിനായിട്ട് കഴിക്ക ഈ പഫും ഫാസ്റ്റ് ഫുഡ് ഞാൻ കഴിക്കുന്നേല് ബിരിയാണി കഴിക്ക ത്തൊള്ളൂ കാരണംഈ ഉച്ചക്ക് കഴിക്കുമ്പോൾ എല്ലാവർക്കും ബരിയാണി റഞ്ഞ ഒരു അഡിക്ഷൻ വേറെ ഒരു സുഖാണ് പിന്നെ മെയിനായിട്ട് ഞങ്ങളെ നാട്ടിലൊരു കൊടക്കാട് ബിരിയാണി എന്നൊരു സംഭവ ഒണ്ട് കാരണം ഒരു കല്യാണ ബിരിണി ബെയ്സ് ട്ടണ് കാരണം അവിടെ തെരക്ക് കോക്കോരാത്ത സമയല്ല കാരലീം കഴിച്ചിട്ടുണ്ടാവത്തില്ല നല്ല ടേസ്റ്റ്ല്ലെ അവിടുത്തെ നല്ല ഒരു പോ ആ ഒരു വൈബ് ടേസ്റ്റ് ഞാൻ പിടിച്ചു പിന്നെ രാത്രി കാല ഒള്ളത് മെയിനായിട്ട് ഒരു അധികം ബിരിയാണി മ്മുക്കൊന്നും ബോ
അതുപോലെ തന്നെ നമ്മളെ വേറൊരു പുതിയ കടേണ്ടാക്കേ അതെ ഇതാണ്ടൊരു കാലം ഞെട്ടിക്കൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു പ്പം ഈ അടുത്ത് നല്ലോണം ഫേമസ് ആയിരുന്നു
ഈടൈമില് റീൽസില് വയറലായി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സത്യായിട്ടും ഞാനും ഞാനിത്വരെ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും
അതെ അതെ ആ ബിരിയാണിയൊക്കെ ആണല്ലോ അപ്പശം നല്ല അത്യാവശ്യം നല്ല കൊഴപ്പല്ലാത്ത നല്ല ഫുഡ്ക്കെയാണ് അവിടെ പ്രൊവൈഡ്ണ്ടായെ അതുപോലെ ഇത്രേംനമ്മളി എളനല്ലൂര് ഏരിയയില് ഒരു മിയാമിയാണ്ടൊരു ഹോട്ടല് ഞങ്ങളാദ്യം തൊടങ്ങിയത് ഉച്ചാരക്കടവ് ആ ഏരിയയിലാണ് അവരോട് നമ്മള് നമ്മളെ അവിടെ ഒരു ടൈമിൽ അവിടെ പഠിക്കുന്നുണ്ടാർന്നു ആ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് തവണ അവിടെ അവരെ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ്ണ്ടായ കൊണ്ട് നമ്മൾ ഇവിടെ തൊടങ്ങിയപ്പോ പൊഴ മത്തി രായിട്ട
അവർക്ക് ഇപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഔട്ട്ലെറ്റ്സ്ണ്ട്ല്ലേ ഇതേപോലെ കൊ വെ ഓലെ റെസ്റ്റോറന്റ് ഇല്ലേ ഇപ്പൊ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേനേഷം
യതെ വണ്ടിക്കാട് ഇന്നലെ ആൾക്കാരോടെന്തോ ഒരു ഇഷ്യൂ കാരണം അവിടെ നിർത്തി തോന്നുന്നു അത് കൃത്യായിട്ടറിയില്ല നി റീഓപ്പണിങ് ചെയ്തോ അങ്ങനെന്താണല്ലോ
സത്യമായി ഞാ കൊറെ മന്തിഴി ച്ചിണ്ടെങ്കിലും പഷെ എനിക്കൊരു നുള്ള് മടുക്കാത്ത ഒരു നീ പറഞ്ഞ റസ്റ്റോറന്റ് ബേയ്സ് നോക്കുമ്പോ ഈ മിയമിയ കാരണം എപ്പോഴും പോയി കഴിക്കണ ഒരു റെസ്റ്റോറന്റാ കാരണം അവിടുത്തെ ഒരിക്കലും ഒരു മടുപ്പോ കാരണം
ഇല്ലല്ലല്ല നമ്മുക്ക് ആ നമുക്ക് ഈ പറഞ്ഞമാതിരി നല്ല ഫുഡാണ് എത്ര കഴി ച്ചാലൊരു മടുപ്പു വരില്ല
ആ അതെ
പിന്നെ അതുപോലെ തന്നെ മ്മുക്ക് താല്പര്യം കഴിക്കാൻ താല്പര്യല്ലെ മ്മളെ കോയാക്കാന്റെ ഒരു മന്തി ഇണ്ട് നമ്മളെ മഞ്ചേരിയാസൈഡിൽ കോയാക്കാന്റെ മന്തി ഇണ്ട് പുള്ളിക്കാരൻ ഒരുപാട് നാ കാലം ഗൾഫില് വർക്കെയ്തെയാ അപ്പൊ ഞങ്ങള് ഈ പറഞ്ഞമാതിരി അ അങ്ങട്ട് പോണന്ന് കരുതിയാഷെ പിള്ളെ പ്രാവശ്യം മൂപ്പരെ വിളിച്ചപ്പോ അന്ന് എന്താ ഫുഡില്ല ഫുഡിന് ഫുള്ളാന്നെന്തൊക്കെ പിന്നെ ഞങ്ങള് നേരെ അന്ന് പെട്ടെ ന്നാണ് ഒരു ഏരിയെല് ബ്രദേഴ്സ്റഞ്ഞ ഒരു ഹോട്ടല്ണ്ട് അവിടെ കേറി നല്ല മധുപത്തൊക്കെ കഴിച്ചപ്പം മധുപത്തും റോസ്റ്റോക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള മധുപത്തൊക്കെന്നറഞ്ഞ നമ്മുക്കൊരു കൊറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ളൊരു മോഡലാണ് അതായത്
കാരണം അധികാരും കഴിക്കാത്തൊരു ടൈപ്പ് ഫുഡാണത് കാരണം ഇങ്ങനെ ഫുഡുണ്ടെങ്കിൽ പോലും അധികം ഒന്നോ രണ്ടോ തവണ ഒക്കെ കഴിച്ചിട്ടുണ്ടാവൂ ഈ മന്തിയല്ലല്ലോ എപ്പഴും കഴിക്കണ പോലെയല്ല ഈ മധുപിത്ത് ആൾക്കാര് എടക്കെപ്പഴേലും ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടി കഴിക്കുന്ന മെയിൻ ഉ ഇൻഗ്രിഡിയന്റാണ് ആ സാധനം പിന്നെ മെയിനായിയിട്ട് ഞാ പറിമ്പോ അമ്മളെ ഈ നീ ശ്രദ്ധിച്ചോ നീ കഴിച്ചിട്ടില്ലേ മറ്റേ നമ്മളെ ടീ എൻ ടീ ത്തെ ഫുഡൊക്കെ കാരണം ഒരു ടൈമിൽ ഒരു കലകട്ടതില് ഈ ഷവായ അറിയപ്പെട്ട ടൈമില് നമ്മളെ നാട്ടിലൊരു കോർവിച്ച് ടൈപ്പോലും ഒരു ടി എൻ ടീ ത്തോല്ണ്ടാക്യ ചൈന ശവായ അതൊരു കൊ ഫാൻ ബേസ് കൂടിയ ടൈപ്പായിരുന്നുല്ലെ ഒര് കാലത്ത് ഇപ്പ അധികം അങ്ങോട്ട് പോവാറില്ലെങ്കിൽ പോലും എനിക്ക് ഇഷ്ട്ടാണ് ആഹ്
ഏകദേശം എട്ടോ ഒമ്പതോ ഔട്ട്ലെറ്റ് ഒക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോ എന്റെ ഒരു അറിവ് ിതര് എഏട്ടോ പണ്ണൊക്കെ ഉണ്ട്
അതെ അതെ പാലക്കാൊന്നുംുണ്ട് എനക്ക് അറിയുന്നില്ല മെയിന ആയിട്ട് പാലക്കാർ ഒന്നുണ്ട് പിന്നെെ പോലെ നമ്മ പണ്ട് പിന്നെ അതിങ്ങനെ മെയിൻായിയിട്ട് അറിയണ്ട്
ആ അവിടെൊക്കെ പട്ടാമ്പി കൊണ്ടോട്ടി എല്ലാർത്തും കൂടി ഇന്ത അവര് അത അക്കെ അതെ അതെ ആ മാങ്ങ മാ മാങ്ങ ഒരു പിക്കും വേറെ അവ അതൊക്കെ കഴിക്കാനായിട്ടാണ് നമ്മള് കൂടുതലായിട്ട് പോതും പിന്നെതുപോലെ തന്നെ നമ്മ അൻ ലബന കഴിച്ചിട്ടുണ്ടോ
ഓ അോ മധുര ഓ പിന്നെ സഖം കിച്ചിട്ടു ഞൻ ഒരു തവണ കഴിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഷുഗർടുത്ത അധികം അഡിക്ഷൻ ഇല്ല അതൊ ഞാൻ ഒരു തവണ അത് കഴിച്ചിട്ടുള്ളൂ
അത് ഷുഗർ ഇല്ലാത്തവനാണെങ്കിൽ അത് ഷുഗർ വരുന്ന ഒരു ടൈപ്പ് ആണ് അത്രയും മധുരമാണ് ആ അതിൽ വരുന്നത് ഏ നല്ല ടേസ്റ്റ് ആാണ് നമ്മള് കഴിച്ച കൊൊണ്ടിരിക്കും പക്ഷെ കഴിക്കാൻ കൂടുതലായിട്ട് പറ്റൂില്ല ഷുഗർ ആയ കൊൊണ്ടായി
സത്യംനു്യെ അപ്പുഠടിപ്പിക്കുന്ന ഒരു സാധനമാണ് അത് മെയിനായിട്ട് കയണം
അതെ അതെ അതഞ ഞാ ഒരു ഒരു തവണതുപോലെ ഞാന കഴിച്ചിട്ട് എനിക്ക്ീ പറഞ്ഞമാതിരി ഏഹ തലകറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിണ്ടാവ ഉള്ളും അപ്പായിട്ട് നമ്മള് കഴിച്ചിട്ടെ ഫുള് ഒരു ബോക്സ് മൊത്തം ഇരുന്ന് നമ്മള് കഴിച്ച അ പറഞ്ഞതി ഇങ്ങനെ എന്തൊ നമുക്കൊ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു ഫുള്ള് മധുരായ കൊണ്ട് നമുക്ക് എന്തൊക്കെയ മാതി ഒരു അസ്വസ്ഥത തോന്നിയിട്ടണ്ടാണ് ഒരു പ്രാവശ്യം പെരുന്നലോണ്ണംമറ്റം കഴിച്ചപ്പോ
സ സത്യം സത്യം കാര നമ്മ ഈാലെ വ്യക്കളക്കെധികം മധുരംഴിക്ക പെട്ട അുഖങ്ങക്കെ കൂ കൂടിണ്ട് കാര നമ്മ ഫിനെ പറ്റി പോസിറ്റീവ് കാര്യൾ പറയുമ്പോ തന്ന നെഗറ്റീവ്ാര്യൾി നമ്മ അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല സത്യം പറഞ്ഞാൽ കാരണം നമ്മളത് അധികമായി തന്നെ നമുക്ക് കുറെ ഫാറ്റ് കുറെേ പ്രശ്നങ്ങള അികധമായിട്ട് വരുന്നുണ്ട് കാരണം ഈ കാലത്ത് ൊ ഫുഡ്ാണ് മെയിൻ ആയിട്ട് ഇപ്പോ ഓരോ പ്രശ്നങ്ങളും വത് കാര കഴിഞ്ഞ ദിവസ സവർമീന്നെ കണ്ടേ എന്തൊ ഓരോ ഒരു കുട്ടിക്ക് വലിയ അസുഖങ്ങള മരണപ്പെട്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കാരണം ഫുഡ് ഇതേമാതിരി ആഹ ഒരിക്കും നമ്മള അതിനെ പറ്റി നല്ല നല്ല ഫലങ്ങൾ മാത്രമായിട്ട്ല്ല കാരണം അ ദോഷഫലവും ഫുഡ മെയിൻ ആയിട്ടുണ്ട് കാരണം ഈ ഫാസ്റ്റ് ഫുഡ് ആയിട്ട് തന്നെ നമ്മ രാത്രി നൈറ്റ് രാത്രി പോകുമ്പോറെ ഫാസ്റ്റ് ഫുഡ് ഏരിുന്നുണ്ട് ഒരിക്കലും അധികം കഴിക്കരുത് എന്ന് പറയാൻ കാരണം എച്ചാൽ ഫാസ്റ്റ് ഫുഡ് ആയണ്ട് അത്രയും ഇൻ്രഡിയൻസ് അധികം അികം കെമിക്കൽ അ അതി ആഡ് ചെയ്യുന്നത്ുകണ്ടാണ് എനി രണ്ട തവണ മൂന്ന ബാങ്ക വർക്ക് ചെയ്ത ടമിൽെ രണ്ട മൂന്നാം തവണ ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട് ആ അതുകൊ എന്താ വെച്ചാ നമ്മള് ഫുഡ് കഴിക്കുമ്പ ഈ മെൻ ബാംഗ്ല ഏുെ് നോക്കി തന്നെ കഴിക്ക കാരണംഈ െയിനായിട്ട് പെട്ടെന്ന് കയറി വട്ട
ക്കാ എത്രയും എത്ര നല്ല സേഫ്റ്റി അ നമ്മള് വീട്ട പന്ന് മാത്രമേ ഉള്ളൂ അതത് എത്ര വിശ്വാസമ ഒരു ഹോട്ടലോരന ആണുണ്ടെങ്കിൽ നമുക്ക് നമ്മള അത്രയും ഇൻട്രസ്റ്റ് ആയിട്ടും നമ്മള് കഴിക്കാൻ പാടില്ല കൂടുതലായിട്ട് ഒരു ലിമിറ്റ വേണം അതെ അതെ അതെത നമ്മള് നമ്മക്ക് കഴിക്കണന് കൊഴപ്പില്ല കഴണ പക്ഷെ നമുക്ക് ലിമിറ്റ് വേണം ലിമിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ അവർല്ലാ ഈ അസുഖങ്ങളും ങ്ങൾക്കെ കൂടുതലായിട്ട് വരും ഏ
സത്യം സത്യമായിട്ടും കാരണം ഈ കാലറൈടി ഫുഡിന്റെ മെയിനായിയി ൾ കൂടി കൂടി വരാൻ ചാൻസ് കൂടുതലാണ് ഈ സമയത്ത് കാരണം എല്ലാരും ഈസ കാലത്ത് എല്ലാരും ഇപ്പ ഫുഡിലാണ് മെയിൻ അഡിക്ഷൻ കൊടുത്ത് കാരണം ഇക്കാലത്തൊക്കെ ഫുഡ് വെറൈറ്റി വെൈറ്റി ഫുഡ്സ് വന്നുകൊണ്ടെ ഇരിക്കാണ് കോഴിക്കോട് എറണാകുളത്ത് അതിലിപ്പോ മെയിനായിട്ട് അതേപോലത്തെ ഫുഡ് ഏരിയകളാണ് അ ഒരു സത്യമായിട്ടും സത്യമായിട്ടും മെയിൻ ആയിട്ട് നമുക്ക് ഈ ഓ നമുക്ക് ഈ ഓൺലൈൻ നമുക്ക് ഒന്നാ സംഭവം ഈ റീൽസിലൊക്കെ നമുക്ക് അഡിക്ഷൻ തരും കാരണം ഇവിടെന്നെ ഫുഡുണ്ട്
പിന്നെ ഇപ്പൊ എന്താണാണ ഹോട്ടല ഓരോ ഹോട്ടലിലേക്ക് ഓരോ ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞാല് അപ്പ തന്നെ നമ്മടെ വീട്ടിൽ എത്തും അത് സംവിധാനം ഉണ്ടായൊണ്ടേ ആൾക്കാരിപ്പോ വീട്ടില് ഫുഡൊന്നും വയ്ക്കൂല
ആ ഇപ്പൊ ഈ സത്യമായിട്ടും രാത്രികാലങ്ങളിൽ ആദ്യം അധികമായിട്ട് ഈ ഫുഡ് വെ ഓ ഒക്കെ ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന കാലായിപ്പോ കാരണം ആർക്കും അധികം രാത്രി പെട്ടെന്ന് ഫുഡ് ഒക്കെ കഴിച്ച് കിടക്കുക പിന്നെ എല്ലാവർക്കും ഇപ്പോ അതിന മന്തി ബിരിയാണി അങ്ങനത്തെ മൈൻഡ് ആയിപോയി ഇപ്പോ രാത്രി എല്ലാവർക്കും ഫുഡ് കഴിക്കണം
ഉ ഏതായാലും ഞമക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം വേറെ ദിവസം
ഓക്കെ ഓക്കെ പിന്നീട് സംസാരിക്കാം ഏതായാലും ആ ഓക്കെ ശരി